ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കനല്ലേ ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം മഴയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ തൊട്ടേ ഫുള്ള് മഴ ആ ഫുഡ് രാവിലെ മുതല് മഴയായിരുന്നുന്ന് പറയ ഇപ്പഴാണ് മഴ കഴിഞ്ഞത്. രാവിലെ തൊട്ട് ഉച്ചവരെ അവിടെ മഴയില്ലാ?
ഇവിടെന്ന് പറഞ്ഞാ ഒരു എടക്കും തലക്കും ഒക്കെ പെയ്യുന്നൊരു മയണ്ടാവില്ലേ? കൊറച്ച് സമയം പിയും പിന്നൊരു പാച്ചില് മാത്രം പിന്നിം പിയും പിന്നെയൊരു പാച്ചില് അങ്ങനെണ്. ഇപ്പ മയൊന്നുല്ല. ഇപ്പ ഒരു മൂ ട്യോരു കാലാവസ്ഥേണ്.
പക്ഷേ ഇവിടെങ്ങനെയല്ല. രാവിലെ എനിക്കോന്നണു ഒരു ഏഴ് മണി തൊട്ട്ട്ടൊരു ഉച്ച പന്ത്രണ്ട് പ പന്ത്രണ്ടര വരോക്കെ മഴേയിരുന്നു. അതിന്റെ എടയ്ക്ക് ശക്തി കൊറയും. ആ മഴ മഴങ്ങനെ പെയ്തോണ്ടേ നിക്കും എടയ്ക്ക് ശ
ഇവടെ ഇവിടന്നാ അങ്ങനെല്ല. ഇവടെ അങ്ങനെയൊന്നുല്ല. ഇവിടെങ്ങനെ ഘട്ടംഘട്ട ട്ടായ്ട്ട്ങ്ങനെ പെയ്ന്നുള്ളൂ. എന്താ ഫുഡ് കയ്ച്ച്?
ഉ ചോറഴ്ച്ച് പച്ചക്കറി അമ്മയ്ക്ക് സു അമ്മയ്ക്ക് പയ ന്യാണ് അപ്പ അതുകൊണ്ട് പ്ലഷർ അല്ല ഞാനല്ല. ആ പെങ്ങള് വന്നിട്ടുണ്ട്. അപ്പോ അവള് ഉണ്ടാക്കി
ഏ അത് ശരി ശെ ആ പിന്നെ എന്താ ഓ അത് ശ രി പച്ചക്കറ്യോക്കെ ഇഷ്ടാണോ?
പച്ചക്കറിയാ ചിക്കനാണ് കൂടുതലും
ഏ പയങ്ങളണ്ടാക്കിയത് നിവർത്തിക്കേടുകൊണ്ട് തിന്നായിക്കൂല്ലേ?
ക്ഷേ അങ്ങനെ ഒന്നൂല്ലട്ടാ വീട്ടിലാമ്പോ പച്ചക്കറിയായും കൊഴപ്പൊന്നുല്യാ. പ്പ ഇഷ്ടം
എങ്ങനെ പെങ്ങക്ക് നല്ല കൈപ്പുണ്യാ?
ആഹ കൊഴപ്പോന്നൂല്യ
കുഴപ്പല്ലാന്നേള്ളൂല്ലേ? ഇല്ലാന്ന് പറഞ്ഞാ പിന്നെ ഇണ്ടാക്കി തരൂല പട്ടിണി ആവു ല്ലേ ന്ന്ഹാ അതേ
ടേസ്റ്റില്ലാ പറഞ്ഞാപിന്നെ വേണേണ്ടാക്കിതിന്നോ മാതി
ആ അത് ശര്യാ. പിന്ന അമ്മള് പെടും കിട്ടണ് തിന്ന് നീച്ചു പോവാ
ആ ആ അത്രള്ളൂ മും അവടെ ഫുഡ്‌ ഒക്കെ കയിഞ്ഞോ? ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലല്ലോ
എന്താ കേൾക്കുന്നില്ല റേഞ്ച്
ആ ആ ആ ഇപ്പ കേൾ ഇടക്ക് വോയിസ് പ്പോ ഹലോ കി കേക്ക് കേക്കാം ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ?
ആ ഇപ്പളാ കേൾക്കണത് ഇതുവരെ കേട്ടിയില്ലേന്നു യാതൊരു റെസ്പോൺസു ഇല്ലേനു. ഞാന് ഇവടുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. ഞാൻ പറഞ്ഞ കേക്കണ്ടായിരുന്നോ?
ഇല്ല ഇല്ല ഇപ്പ ഞാനും കൊറേങ്ങളെ വിളിച്ച് അപ്പ ഇങ്ങളൊന്നും ഇല്ല ചിലപ്പോ എന്തോന് ബഗ്ഗായതോണ്ടായിരിക്കും ചെല സമയത്തൊക്കെ അങ്ങനാണ്. ണ്ടാവറുണ്ട് കോളെയുംമ്പളോക്കെ. ഒന്നും കേൾക്കാൻ പറ്റ
ആണല്ലേ? ആ ആ ഇപ്പ ഓക്കെയാണ് ഇപ്പോ കേൾക്ക്ണ്ട്. എന്താ രാവിലെ എന്താ കഴ്ച്ച്?
രാവിലെ ഞാൻ പിന്നെ അമ്പലത്തി പോയി വീട്ടന്നല്ലേ അപ്പൊ അമ്പലത്തിന്ന് ഉപ്പുമാവും പഴവും കഴിച്ചു പിന്നെ വീട്ടിവനേരാം
അയ്യോ ഉപ്പുമാവും പഴ അതാണോ ഈ പ്രസാദം എന്ന് പറയണ
പ്രസാദമല്ല ആ അമ്പലത്തില അധികവും ഉപ്പ്മാവും പഴണതി ഉണ്ടാവുക പ്രസാദം എന്ന് പറയുന്നത് അല്ലാത നമുക്ക് ആ പാൽ പായസമോ അങ്ങനത്തെയൊക്കെ കിട്ടും
ഓഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാൽപ്പാസം പാൽപ്പാസം എന്റെ ഫേവറേ ണ് എന്നാ അതുപോലെതന്നെ ഈ ശർക്കര വയസ്സുണ്ടാവലോ
ആഹ് അതെ അത് അമ്പലത്തിലെ പായസത്തിന ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മള് വീട്ടിലുണ്ടാക്കി അത്ര ഇത് കിട്ടത്തില്
അത്ര കിട്ടില്ലല്ലേ എനിക്ക് എന്താ റയാ എൻ്റെ ഫ്രണ് സോ അല്ലെങ്കി ഞങ്ങള് വീടിന്റെ അടുത് ചേട്ടമാരൊക്കെ അത് കൊഴുന്നരുയി നോ എന്തൊരി ഇഷ്ടമാന്ന് ഇനക പായസം എത്ര കുടിച്ചാല കിട്ടും മതിയാവല
ആഹ് നമ്മള അതിന്റെ റെസിപ്പി എന്തൊകോ അം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നമ്മൾ ലെവല് വേറെ എന്ത പോ ചേരുവണ്ടെന്ന് തോന്നിയതിന്റെകത്ത്
ആഹ് അപ്പൊ ഈ പ്രസാദം ഞാൻ ഇതുവരെ കഴിച്ചില്ല അതിട്ട ആരും കൊടു തന്നീല്ല പിന്നെ അത്വർക്ക് അരവണ ക്ക കൊടുന്നരു
ആഹ് പിന്നെ വേറെ അവിലും മലരും പഞ്ച ശർക്കരയും പഴുവൊക്കെ ഇട്ടിട്ടുള്ളേ അത് കഴി അതാണ് പ്രസാദംന്ന് പറയുന്ന സാധന ശരിക്ക നമ്മൾ ആ സാധ അവിലില്ലേ
ആഹ്
അത് പിന്നെ ആ മലരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഒരു മലര് മലര്ന്ന് പറഞ്ഞ നമ്മുടെ നെല്ലില്ലേ അത് നെല്ല് ഇങ്ങനാ വെയിലെത്തിട്ട് ഉണക്കി ഇതാക്കിട്ട ഇങ്ങനെ എന്തോ ചൂടാക്കിട്ട് ഇങ്ങനെ ഒരു സാധനം അങ്ങനെ പൊന്തി വരും അരി പോലത്തെ അതാണ് മ
ഓഹ് അത് ശരി
അരിന്റെ വേറൊരു സംഭവാണ് അത് പോയി അരി ശരി നെല്ല്ന്നാണല്ല അരി ഉണ്ടാകുന്നത് ഇട്ട് പൊരിക്കുമ്പോ അങ്ങനെ ആഹ് ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല പഴക്കെ പൂവനോ നല്ല പഴമൊക്കെ ഇട്ടിട്ട് അതുവാടിപൊളി സാധന കൽക്കണ്ടി മുന്തിരി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ടാവും
ഏയ് അതൊക്കെ ഉണ്ടാവല്ലോ ഏയ് എനിക്കറിയില്ലന്നോ ഞാൻ ഇതുവരെ കഴിച്ചില്ല ഭയങ്കര പൂതിയ ഉണ്ട്നീക്ക് കഴി
ആഹ് അത് പിന്നെ അമ്പലത്തിൽ അതങ്ങനെ ആരും വീട്ടിലേക്കൊന്നും അങ്ങനെ കൊണ്ടുപോകല ആ പ്രസാദം അത് അമ്പലത്ത് തന്നെ കഴിക്കുന്ന ഭാഗമാണ് പിന്നെ ചലോരൊക്കെ ആഹ് പിന്നെ ചെല്ലൂർ എന്തേലും വഴിപാടൊക്കെ ങ്ങക്ക് പറഞ്ഞ മന വൈപാടൊക്കെ കഴിച്ചാല് വീട്ടിലേക്ക് കൊണ്ടു പോവും അല്ലാതെങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടൂ പോകില്ല
അപ്പൊ ഈ പായസം അതൊക്കെ എങ്ങനെ കിട്ടല്
ആഹ് അത് ഓരോരുത്തരു വയിപാ ആ വയിപാട് കഴിച്ചാല ഉണ്ട പിന്നെ അല്ലാതെ അമ്പലത്തിന്ന് അപ്രസായിട്ട് കൊടുക്കുന്നവർക്കുണ്ടാവും അല്ലാത്തവർക്ക് അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ
ആഹ് ണല്ലേ
ഉം അങ്ങനെ പായസം തന്നെ ഒരുപാട് തരം പായസംണ്ട് പാൽ പായസം പിന്നെ ശർക്കര പായ എനിക്കെന്ന ഓർമ്മല്ല ദേരും
ഏഹ് എഹ് ഞാനാ അത് ആ രണ്ട് പായസം മാത്രേ ഞാൻ കുടിച്ചിട്ടൊള്ളൂ അതെൻക്ക് കി ട്ടിട്ടൊള്ളൂ അത് ഫേവറെയ്റ്റായി മാറും ചെയ്ത്.
നല്ല മധുരല്ലേ? പഞ്ചസാര ങ്ങനെ കലക്ക്യാണ്ട് ഇടെയ്യ
ആഹ് ന്നാലും അയ്ൻ്റൊരു ടേസ്റ്റ്. അത് വേറെ ലെവെലാ.
ഉം ആഹ് എല്ലാർക്കുഷ്ട്ട മുസ്ലിംസ് എന്റെ കുറെ ഫ്രണ്ട്സ് ണ്ട്. എൻ്റെട്ത്ത്ങ്ങനെ ചോയ്ക്കും പ്പ എവ്ട്ന്നേലും പായസണ്ടങ്കില് കൊണ്ടെത്തരണെന്ന്.
ആഹ് ന്നട്ട് കൊണ്ട് കൊട്ക്കല്ല്
ആഹ് വയ്പ്പലമ്പൽ ത്തിലൊക്കെ പോയി വെര്മ്പോ എന്തേലും വഴിപാടൊക്കെ കഴിച്ചാല് കൊണ്ട കൊടുക്കും വീടിന്റെട്ത്ത് മുസ്ലിംസള്ണ്ട് ഒരുപാട് ങ്ങനെ എല്ലാർക്ക്പ്പൊ കൊ കൊറച്ചേ ണ്ടാവു സാധാന ടിപ് ഇ ചെറിയൊരു പാത്രത്തില് കൊറച്ചേ കിട്ടു.
വാങ്ങ കിട്ടൂലെങ്ങക്ക് ങ്ങനെ വയ്പാട് കഴ്ച്ചാ കൊർച്ചു കൂടി പായസം മാണന്ന് പർ
അയ്‌ലൊരു വഴിപാടിന് ത്ര കണക്ക്ന്ന്ല്ലണ്ട് അല്ലാതെ ചെമ്പണ നമക്ക് തെരൂല്ലല്ലോ
ആഹ്
അല്ലെങ്കില് വീട്ടില് കൊറെ പേര്ണ്ടെങ്കി ല് ഓരോര്ത്തര്ക്ക് കഴിപ്പിക്കുമ്പോ ഒരുപാട്ണ്ടാവും ഇവടെപ്പാകെ രണ്ട് മൂന്നാല് പേരല്ലേ
ആഹ് ആഹ് അവടെ ങ്ങനെ പൂച്ചാളൊക്കെണ്ടോ പൂച്ചാളിക്കെഷ്ടാണോ?
പൂച്ചയോ
ആഹ്
ആഹ് എൻ്റെട്ത്തൊര് പേഷ്യൻ കേറ്റുണ്ടായിരുന്നു. ഒരേ ഒൺ ആഹ് മക്കളൊക്കെണ്ടേര്ന്നു ഒന്ന് രണ്ട് വർഷം ഞാൻ പോറ്റി പിന്നെ അതിനെ എന്തോ കടിച്ച്. അങ്ങനെ പോയി ഭയങ്കര വെശ്മൊക്കെയി ഹും
തന്നെ എനിക്ക് ഇവിടെയുണ്ട് ഒരു ചെറിയൊരു രണ്ട് മാസായ ഒരു കുട്ടി ചെറിയ കുട്ടിയാ
ഏ
ആഹ് എന്താ പറയാ അതിനാണെന്നുണ്ടെങ്കില് ഒന്നും പറ്റൂല ഒരു സാധനവും തിന്നൂല ആ എന്താണ് ഓരോ ഫുഡ് തന്നെ കൊണ്ടുവന്ന് കൊടുക്കണം
ഏ പേർഷ്യൻ ക്യാറ്റാ
ചെന്നോളും ആ പേർഷ്യൻ ക്യാറ്റാ
ആഹ് ആഹ് ആഹ് നല്ലോണം നോക്കണം മഴയൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ അയി നമ്മള് കഴിക്കുന്ന ഭക്ഷണം ഒന്നും കൊടുക്ക കൊടുക്കരുത് അയിട്ടിൽ തന്നെ വേറെ ഫുഡൊക്കെ ഉണ്ടല്ലോ
രോമവൊക്കെ നല്ലോണം കൊയിഞ്ഞ് പോരുവാ അയിന്റെ
ആഹ് അതിന് ഡോക്ടറെ കാണിച്ചാൽ മതി എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിലൊക്കെ രോമം കൊഴിഞ്ഞ് പോകും ഡോക്ടറെ കാണി
അസുഖം ഉണ്ടെങ്കിലോ ഇന്റെ മോനൊക്കെ ആ എന്താ പറയുക പൂച്ചേനെ അങ്ങട്ട് പിടി ആ സമയത്ത് അതി ന്റെ മേൽ ഒന്നായിട്ടുണ്ടാവും രോമം ഈ
ആ അത് കൂടുതൽ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി പൂച്ചകൾക്ക് അല്ലെങ്കിലും രോമം അങ്ങനെ കൊഴിയും കുറച്ചൊക്കെ ആണെങ്കിൽ പ്രശ്നവൊന്നുമില്ല ഓവർ ആയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാ മതി രോമം നമ്മള് കയ്യിലെടുത്താൽ എന്തായാലും രോമം വരും അതാണ് പറയുന്നത് അത് പേടിക്കാനൊന്നുമില്ല
അയിനെ അല്ല രോമം എന്നാലും ഒരു കൊച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ നമുക്ക് പൂച്ചാകളെ ഇഷ്ടമാണ് ഇതിനെ പക്ഷെ ഈ റോമവൊന്നും വരുന്നതൊന്നും ഇഷ്ടമല്ല
ഞാന് അതിനത് ചെറിയൊരു കിടക്കയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെകത്ത് തന്നെ ഫുൾ ടൈം ഉണ്ടാവും അപ്പോ അയിൻ്റാത്തെ ഞാൻ അതിനായിട്ടെന്നെ സ്പെഷ്യലായിട്ട് ചെറിയൊരു കെടക്കണ്ടായിന് എന്റടുത്ത് പഴേ ഒരു കെടക്കണ്ടേനി അതിൻ്റാത്ത്
ഓഹ് അതുശരി റിച്ചു പൂച്ച, അല്ലേ കെടക്കയിലൊക്കെ കെടക്കുന്ന റിച്ചുപൂച്ച.
എനിക്കു ഭയങ്കരിഷ്ടാ, ഇങ്ങനത്തെ മൃഗങ്ങളോടും പക്ഷികളോടൊക്കെ ഭയ ഞാനൊരു, ഇപ്പൊ ഒന്നൂല്ല ട്ടോ, എല്ലോ ഇപ്പൊ ഇപ്പ ഒരു സാധനോല്ല എല്ലം കയിഞ്ഞ്
ഞാന്‌ തൊടക്കണ സമയത്തൊക്കെ പൂച്ച നടക്കാണെന്നുണ്ടെങ്കി ഇൻക്ക് ഭയ ങ്കര ദേഷ്യാ, അങ്ങനെ ഞാനൊരീസം ഇൻ്റെടുത്ത്ന്ന് അബദ്ധത്തിലൊരു ആഹ് അബദ്ധത്തിലെന്റെടുത്ത്ന്ന് ഞാന് പൂച്ചനൊന്ന് തട്ട് തൊടക്കണ വടി കൊണ്ട് ആ പൂച്ച ചത്തുപോയി. പിന്നങ്ങനെ വളർ
സത്യം പറഞ്ഞാ എന്റെ പൂച്ച, എന്റെ പൂച്ച ചത്ത സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാണ്ടായിപ്പോയി. സത്യം പറഞ്ഞാ കരഞ്ഞു പോയി, ഭയങ്കര സ
ഏഹ് ഇവിടെല്ലാരും കരഞ്ഞീനി പക്ഷേ ആരും കരയ് ഞാനാ കൊന്നത് ന്ന് ഞാനാ കൊന്നത് പറഞ്ഞാ എനി ന്റെടുത്ത് ഞാൻ അറിയാണ്ട് തല്ലിയതാ അത് ചാവണെന്നു വിചാരിച്ചാണ്ട് തല്ലിയതല്ല ആ അമ്മക്കത് അപ്പ് ത്തെ ആ ദേഷ്യണ്ടാവില്ലേ, ഞാനിങ്ങനെ തൊടച്ചു പോരാ കൊറേനേരം ഞാ ഇതിനെ പൊറത്തക്ക്ട്ടു അകത്തേക്ക് കേറല്ലേ കേറല്ലേന്ന് ഞ്ഞാണ്ട്, ലാസ്റ്റൊരടി കൊടുത്തതാ അതു തലക്കായീന്നുള്ളൂ അടി കൊറച്ചോവറായി എന്നിട്ടു ഞാൻ തന്നെ നാ, ഞാൻതന്നെ നല്ലോണ്ണം സ്നേഹിച്ചൊക്കെചെയ്തു പക്ഷേ എന്തുചെയ്യാനാ, ആയാ എല്ലാർക്കും ഇന്നെ ഭയങ്കര സംശയം ഞാം വിട്ടൊട്ത്തിലാ പർഞ് ആഹ് ഇവിടെ പൂച്ചക്കോ തിനൊക്കെ എന്തേലും പറ്റിയാ എല്ലാർക്കും ഇന്നെ സംശയം കാരണം ഓൽക്കെല്ലാർക്കുറിയാ എനിക്കിഷ്ട അല്ലാതെ പക്ഷേ ഇൻക്ക് ചെൽപ്പം ഭയ രിഷ്ടയിരിക്കും ആഹ് ആഹ് എറങ്ങി പോണ്ടെരും എന്നായ്ക്കോട്ടെ എന്നാ ശെരി എന്നാ ഞാൻ പിന്നീട് വിളിക്കാ
ഓക്കെ, ഒക്കെ ഞാനും വിളിക്കാ എടക്ക് ഓ